ഉം
ഉം ഉം
കേൾക്ക്ൺണ്ടൊ
ആഹ് കേക്ക്ണ്ട്?
ഉം ഉം എന്തോ നല്ലത് ഹസ്ബന്റ് എന്നെ പോയി പോരാനായൊ ആഹ് സു
ആഹ് വരാനയ്കുണു ഉം ഒര് ഉം ഞി അട്ത്ത സെപ്റ്റംബർൽ വരും അഞ്ചാംതി ആവുമ്പൊ വരാന് ടിക്ക റ്റ്ക്ക ഇട്ത്തേച്ച്
ഉ
മോള കണ്ടിട്ടില്ലെ ചെറിയ മോളെ കണ്ടിട്ടില്ല ഉം ഇവ്ടെ ഉമ്മാ ഉപ്പ ഉം ഉമ്മ ഉപ്പാ പിന്നെ രണ്ട് നാത്തൂമാരും ഇവരൊറ്റൊ മോനൊള്ളു അവ്ടെ ഉം
ഏഹ് താത്തമാരെ കല്യാണം കഴിഞ്ഞിക്കണോ
അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഉം അങ്ങനക്കെ അടുത്താളെ ആഹ് ഒരാ കെട്ടിക്കാൻ നിറ്റുണ്ട് ഓള് പഠിച്ചാണ് ആഹ്
ആഹ് ആഹ്
ഉം ആഹ് രണ്ടാമത്തെ മോൻ എന്താ ചെയ്യണേ ആഹ് സ്കൂളടു ത്താണ് തൊട്ടടുത്താണ് അവനോടി
ഏഹ് ആറാം ക്ലാസില്
ആറാം ക്ലസ്സിൽല്ലേ ആഹ് ഒമ്പതാം ക്ലാസ്സില് ആറാംക്ലാസില് പിന്നെ മൂന്ന് വയസ്സല്ലേ ഉം കുട്ടികളൊക്കാലേ അല്ലെ
ആഹ് ഫസ്റ്റ്ത്തെ രണ്ടു പോലും തവന മാറ്റല്ല രണ്ടേ വയസ്സായപ്പൊ രണ്ടു വയസ്സിന് രണ്ട് മാസായപ്പോ പ്രസവിച്ചേക്കിനു
ഉം അതേല്ലേ
ഓനെയൊന്നും മറ്റിയോന ഒന്ന് വേഗിച്ച പിന്നെ എല്ലാം ശ്വാസംവിടാൻ സമയം കിട്ടി
ഉം
ഉം
അത് എരട്ട കുട്ടികളെ മാരിയായിരുന്നു ഒരാൾ ഒരാൾക്ക് ജലദോഷം വന്നാ അടുത്ത ആൾക്കും ജലദോഷം വരും അര
അതെല്ലെ ഉം അതൊക്ക കഴിഞ്ഞു കിട്ടണം ഇവിടെ അങ്ങനെയാണ് ഒന്ന് ശെ ആഹ് മ്പള് ഇപ്പ അങ്ങനെയാണത് ഒന്ന് അങ്ങ് മാറുമ്പത്തേന് അടുത്ത എന്തേലും ആയിട്ടുണ്ടാവും ഓരോ മാസം
ഒരു ശരിക്കൊരു നാല് അഞ്ച് വയസ്സാവണം ആഹ് സുഖത്തൊന്ന് മാറാൻ എന്നോട് എല്ലാരും പറഞ്ഞു ഒരു പെൺകുട്ടിയക്കായിട്ട് നിർത്ത ഞാൻ പറഞ്ഞു ഇഞ്ഞി വെ വീട്ടി കൊഴപ്പൊന്നുമില്ലാതിരിക്കട്ടെ
അതെ ആഹ്
ഉം സ്കൂള്ക്ക് പോവാൻ മടിയൊന്നുംണ്ടാവില്ലല്ലേ ഹലോ
ആഹ്
ഈ സ്കൂള്ക്ക് പോവാൻ മടിയൊന്നുംല്ലല്ലോ ചോയ്ച്ച
ആഹ്